അയ് ഫുഡോകെയിച്ചാ
ഫുഡെക്കെ കഴിച്ചു
ആഹ് ആഹ് ആ കയിക്കാൻ പോകുന്നു കഴിക്കാറായിരിക്കുന്നു ആ എന്നിട്ട് എന്തിണ്ട് വിശേഷങ്ങള് പിന്നെ ആഹ് എന്ത് വിശേഷങ്ങളല്ലേ ഇപ്പ് പ്പറന്നോണം നമ്മള് ഇനിയിപ്പോ സ്കൂള് തൊറന്നു ആഹ് എന്താ നമ്മളെന്താ ജോലിയായി കുട്ടികളെ നോക്കണം
അതെ അതെ അതെ
ആഹ് ഇനി ഒരു വെക്കേഷൻ വരണം ഇനി അടുത്തതെന്താ ഓണം വെക്കേഷൻ അതാണിനി ആഹ്‌ അഹ്‌ അതെ അവ് ആ അവധി ദിവസങ്ങളായാലേ ഇനി നമുക്ക് വീണ്ടും എന്തെങ്കിലക്ക ഏഹ്‌ വേറെ
അതെ അതെ എല്ലാരും ഇവിടെ ഒള്ളപ്പം ഓണക്കെ ആഘോഷിക്കാൻ അടിപൊളിയാ
അതെ അതെ എങ്ങനെയാ ഓണ ഓണ ഓണപ്പൂക്കളൊക്കെടാറുണ്ടോ
ആം ഇഷ്ട്ടം പോലെ നമ്മള് നമ്മുടെ മെയിൻ അതാണല്ലോ പിള്ളേർക്ക്ന്ന് അർഞ്ഞ മെയിൻ അതല്ലേ
ആഹ്‌ അതെ അതെ ഞങ്ങള് പണ്ടൊക്കെ എങ്ങനെയാന്നോയ്ച്ച് കയിഞ്ഞാല് നമ്മളൊരു കൊട്ട കൊട്ട അല്ലെങ്കില് മറ്റേ ചേമ്പല ഇല്ലേ ചേമ്പല കേട്ടിട്ടില്ലേ അതെടുക്കും അ ആഹ് കൊട്ട അല്ലെങ്കി ചേമ്പല എടുത്തിട്ട് നമ്മൾ ഈ പറമ്പിലേക്കോടും പറമ്പിലേക്ക് ഓടിയിട്ട് അവിടെ പോയി മറ്റേ ചെറിയ ചെറിയ പൂക്കള് മറ്റു കാക്കപ്പൂ തുമ്പപ്പൂ ആഹ്‌ ചെമ്പരത്തി കോളാമ്പി
ആഹ്
അങ്ങനെയുള്ള ഏഹ് ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശേഖരിക്കും ഹലോ
ഹലോ കേക്കാവോ ഞൻ കേക്ക്ന്ന്ണ്ട് പറയുന്നൊക്കെ
ആഹ് ഇത്തിരൂടെ ഫോണടുത്ത് വെച്ചേക്കണേ എനിക്ക് വോയിസ് കറക്റ്റ് ആവുന്നില്ല ആഹ് അപ്പൊ നമ്മളങ്ങനെ ആഹ് നമ്മളപ്പ അതൊക്കെ പോയി പറിക്കും എന്നിട്ട് പിന്നെ അതൊക്കെ എടു അതോണ്ട് ഏഹ് എടുത്തിട്ട് അതൊക്കെ എടുത്തിട്ട് വന്നിട്ടാ നമ്മള് പൂവിടാറ്.
ആണല്ലേ? ആഹ് പിന്നെ ഇഷ്ടംപോലെ നമ്മളിവിടെ ഇപ് ഇപ്പൊ ഇപ്പം പൂക്കളും കാര്യങ്ങളും എല്ലാം കൊറവാ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു ഒരുപാട് പൂക്കളും കാര്യങ്ങളുവൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു.
അതെ അതെ നമ്മള് പോയി പൊ പുറത്ത് പോയി പറിച്ച എല്ലാ എല്ലാ പെൺ കുട്ടികളുണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ച് പോയാണ് നമ്മളെല്ലാം ഈ പൂക്കളൊക്കെ ശേഖരിക്കണതിതൊക്കെ.
അതെ വെലുതായി വെരുന്തോറും ഓണത്തിനൊക്കെ മാറ്റം വന്നോണ്ടിരിക്കുന്നു.
അതെ അതെ രാജമല്ലി പിന്നെ മറ്റേ കാവടിപ്പൂവ് അതും പറമ്പുകളിൽ പിന്നെ കമ്മൽ പൂന്ന് പറയിലേ നമ്മള് പാടത്തൊക്കെ കാണുന്നെ. ഏഹ് അങ്ങനത്തെ പൂവൊക്കെ വെച്ചിട്ട് നമ്മള് ചെറീയ ചെറീയ പൂക്കളവിടും ഏഹ് പക്ഷേ ആഹ് പക്ഷെ നേ മറ്റേ ഇപ്പ എന്താ? ഇപ്പൊ നമ്മൾ കടയിൽന്ന് പോയി വാങ്ങിച്ച് പെട്ടെന്ന് എളുപ്പത്തിന് പോയി കടയിൽ പോയി വാങ്ങി ച് അങ്ങനെ ചെയ്യലാണ് ആഹ് അങ്ങനെയല്ലേ ഇപ്പ വല്ല പല
ആഹ് പൂ പോലും വാങ്ങിക്കാൻ വരെ കിട്ടും ത്തപ്പൂക്കളം.
അ അത്തപ്പൂക്കളം അന്നിട്ട് അത് പിന്നെ അത്തപ്പൂക്കളന്നറയും ശെരിക്കിനും ഈ ഓണം എന്ന് പറഞ്ഞ കയിഞ്ഞയിഞ്ഞ ഇ ഇതാണ് ഈ ഇപ്പൊ പൊറ്ത്ത് ഇ നമ്മളെല്ലാരും കൂടി പോയി പൂവൊക്കെ പറിച്ച്. എല്ലാ വീട്ടിലും എല്ലാവരും കൂടി ഇതാക്കി അങ്ങനെ പിന്നെ പിന്നെയിണ്ട്. പണ്ട് ഏഹ് പണ്ട് ദ ഈ ഓണപ്പൂക്കളം നമ്മൾ ഈ തിരുവോണത്തിന്റന്ന് ഏഹ് തിരുവോണത്തിന്റെറെന്നല്ല ഉത്രടത്തിന്റന്ന് രാത്രി എല്ലാം. ഇത് കഴിഞ്ഞിട്ട് നമ്മള് തിരുവോണത്തിന്റെ ത ആ ഒരു രാത്രി നമ്മള് വെലിയ പൂക്കളവൊക്കെ ഇട്ട് തുമ്പപ്പൂവൊക്കെ വെച്ച്. ത് ചെയ്യോലോ എന്നിട്ട് നമ്മള് പണ്ട്‌ന്ന് പറഞ്ഞഴ്ഞ് കയ്ഞ്ഞാ ആഹ് നമ്മൾ ഓണത്തപ്പാ മാഹാദേവ ഞാനിട്ട പ്പൂക്കളം കാണാൻ വാന്നും പറഞ്ഞിങ്ങനെ വിളിക്കോല്ലൊ ആ കൂക്ക് വിളിക്കോല്ലോ അപ്പ ആ അങ്ങനെക്കിണ്ട് അപ്പൊ പ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാ അങ്ങനെ വിളിക്കുമ്പോ നമ്മൾ ഓണത്തപ്പനെ സങ്കല്പ്പിചേതെങ്കിലും ആള് വന്ന് അഹ് ആ മ്മൾ ഇണ്ടാക്കി വെച്ചിരിക്കുന്ന അട എടുത്ത് കഴിക്കു അങ്ങനെയൊക്കെയാണ് പതിവ്. പഴെ കാൽത്ത് പക്ഷെ ഇപ്പ എന്താന്ന് ചോയിച്ചാ ഇപ്പ നമ്മൾ അങ്ങനെ വിളിച്ചാലും. ആഹ് നം നമ്മൾടെ വീട്ടി വന്ന ഒരാളാണ് എട് ക്കോ അങ്ങനെ മാവേലിയെ വരുന്നില്ലാന്ന് ഇള്ളൊര് വസ്ഥയാണ്.
സത്യവാ അതുപോലെ ആയി കഴിഞ്ഞു എന്ന് വെച്ചാ ഇ പ്പത്തെ ആർക്കും ഓണം ആഘോഷിക്കാൻ സമയം ഇല്ല ഫുൾ സോഷ്യൽ മീഡിയ വായിട്ടുള്ള. ഇതുവൊക്കെ ആയി ഓണം
അതെ അതെ അതെ പക്ഷെ അത് അന്ന് ആഹ് അതെ അതെ.
ഉം
അന്ന് പക്ഷെ നല്ലെ ഒരു നന്ന് അന്ന് ഞങ്ങൾ ഞ ഞങ്ങൾടെ ഒരു ചെറുപ്പ കാല ത്ത് ഭയങ്കര രസായിരുന്നു ഓണ ഊഞ്ഞാല്. ഓണംകളി അന്ന് ഞ നമ്മൾടെ ഏതെങ്കിലൊക്കെ ഒരു ക്ലബ് ഇത് പിന്നെ ഇങ്ങനെ. എ ആർട്സ് ആർട്സ് ആൻഡ് ഏഹ് ആർട്സ് ആർട്സ് ആന്റ് സ്പോർട് ക്ലബ്‌ന്നൊക്കെ പർട്ട് നമുക്ക് ഒരോ കബ്ബുകളൊക്കെ ഇണ്ടാവില്ലെ? അല്ലെങ്കിൽ റെസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളെ ഏഹ് അങ്ങനത്തെ ക്ലബ്ബുകളീന്ന് ഒക്കെ ഇങ്ങനെ ഓണാഘോഷ പരിപാടികളൊക്കെ ഇണ്ടാവും എന്നിട്ട് സ്പൂൺ നാരങ്ങ കളിക്കും ഏഹ് മറ്റേ ചാ തവളച്ചാട്ടം ഓട്ട മത്സരം. ഏഹ് അങ്ങനത്തെ പല പല ഉസ്പൂൺ നാരെങ്ങ. ആഹ് സ്കൂളുകളിൽ അതിലും വല്ല്യ ഇതായ ആഘോഷാണ് പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട്.
അതെ അതോക്കെ ഓണം വെരുമ്പള െ സ്കൂളിൽ പ്ലാനിങ്ങാണ് എന്ത് ചെയ്യണം എന്ത് ഡ്രസ്സ് കളർ കോഡ്.
അ
ത്ത പൂവ് അത്ത പൂ ഡിസൈന്. എന്തൊക്കെ കളികൾ വേണം അതൊക്കെ.
ക്കിട്ട് അന്ന് കളർ ഡ്രസ്സ് ഇടാനൊള്ളോണ്ട് നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും
അതെ അതെ അതെ.
ആഹ് നമ്മളത് ഇങ്ങന പുതിയ ഡ്രസ്സ് ഏതൊക്കെ മോഡൽ ഡ്രസ് തിടണം ഇന്ന്പ്പോ ഭയങ്കര ഇതാ ഇന്നിപ്പ എല്ലാവരുങ്ങനെ ഒരേ പോലത്തെ ഡ്രസ്സൊക്കെ ഇടാം ആ ഭയങ്കര വെറൈറ്റി ആയിപോയി പണ്ട് നമ്മൾ ഒരു പട്ടുപാവാടായും ബ്ലൗസ് ഇടാൻ വേണ്ടിട്ട്
അതെ അതെ അങ്ങനൊരു ഇതാ പണ്ട് ഇപ്പം എല്ലാത്തിൽ നിന്നും ഒരുപാട് മാറി ഇപ്പൊ ഓണമായാലും ഏത് ഫെസ്റ്റിവൽ വന്നാലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആർ സമയമില്ല എല്ലാം ഒരു പഴയ ദിവസം പോലെ കാണുകയും ജോലിക്ക് പോകുന്ന ഇണ്ട് അങ്ങനെയൊക്കെ എല്ലാത്തിന്നും മാറ്റം വന്നു.
ആഹ് പക്ഷെ എന്ത് എന്ത് വന്നാലും പണ്ടത്തെ ആഘോ ഇനിക്കാണ് കൊറച്ചും കൂടി ഒരു സന്തോഷും ഇതൊക്കെണ്ടായിരുന്നത് പണ്ട് വിഷു ആണെങ്കിലും ഓണ ആണെങ്കിലും ഇപ്പൊ വിഷുവിന്റെ കൈനീട്ടം ഗൂഗിൾ പേ ആണ് ചെയ്യുന്നേ കൈനീട്ടന്ന് പറഞ്ഞിട്ടുള്ള സംഭവം പോലല്ല
അതെ ഗൂഗിൾ പേയാണ് പ്പൊ എല്ലാരും കൈനീട്ടം, കൈ കൊടുക്കുന്നു പോലു ഇല്ല, ഇപ്പം പണ്ടൊക്കെന്ന് പർഞ്ഞിട്ടുണ്ടെങ്കി പ ത്തുരൂവയാ കൊടുത്തെ ആ പത് ത്തിരുപ കൊടുത്താ പോലും നമുക്ക് സന്തോഷം ഇപ്പോഴൊക്കെ പത്തൊന്നും കൊടുത്ത കഴിഞ്ഞാ പിന്നെ തീർന്നെന്ന് ഇന്ക്ക് നൂറും അഞ്ഞൂറും ഒക്കെയാണ്
ക്കെയണ് ഓരോരുത്തർ പ്രതീക്ഷിക്കുന്നതും. ഏ അവരെങ്ങനെ വാങ്ങിക്കുന്നത് ആ പക്ഷേ പക്ഷെ അതൊന്നല്ലേ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരി കിട്ടിയത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷണ്. നമ്മള് ഓരോ ആ നമ്മളത് കൈ നീ ബാക്കിട്ടീട്ട് നമ്മളത് ശേഖരിച്ച് വെച്ച് നമ്മൾ വീ വേറെ എന്തെങ്കിലും വാങ്ങിക്ക അങ്ങനെയൊകെയ്ന്നു ആ ചെറിയ ചെറിയ മിട്ടായി ആഹ് ഇപ്പൊ എത്ര കിട്ടിയാലും ഗൂഗിൾ
മതിയാവുന്നില്ല പിള്ളേർക്ക്. എന്നാലും ഗൂഗിൾ പേ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഗൂഗിൾ പേ
അതെ അതെ ഓണം ആ കേക്ക് അതെ അതെ റീൽസ്ടാ ആ ഇപ്പൊ അമ്പലങ്ങളെ പോണത് അമ്പലങ്ങളിൽ പോവും ഈ ആഘോഷങ്ങളുടെ ദിവസങ്ങളിൽ. അമ്പലത്തിൽ പോണത് വരെ റീൽസ് ഇടാനും മറ്റേ അതിന് വേണ്ടി. അങ്ങനെ ഫോട്ടോസെടുക്കാൻ വേണ്ടിട്ടാ, ആ അതെ അതെ. അതെ അതെ അങ്ങനെയാണിപ്പ എല്ലാ എല്ലാ മാറ്റങ്ങള് പയങ്കര മാറ്റങ്ങളാണ് ഇനി ഇനി ഇനിയുള്ള യുഗങ്ങളിലിത് ട്ടല്ല വേറെ പകുതി ഓണം വിഷു എന്താന്ന് പോലും അറിയാത് അവ അവസ്ഥേണ് ഇപ്പൊ പടക്കം പൊട്ടിക്കൽ പിള്ളേർക്കൊക്കെ പടക്കം പൊട്ടി കേക്ക് മുറികണേനു പകരം ഫോണിൽ പടക്കം പൊട്ടിക്ക സൗണ്ട്കേ ക്കണം എക്കത്തി പേടി നമുക്ക് നമ്മളൊക്കെ എന്ത. ചെറുപ്പത്തിലെ പടക്കൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ആ ഒരു ദെവസം നമ്മള് കാത്തിരിക്കും നമ്മള് രാത്രി ഒ ഒറക്ക് കൊഴിച്ച് നമ്മള് പടക്കം പൊടിച്ച് കമ്പിത്തിരിവ്
ഓണം തന്നെയല്ല ഏത് ഫെസ്റ്റ അതുപോലെ തന്നെ ക്രിസ്മസ് വന്ന് ന്നാലും ഇപ്പോഴൊക്കെ കരോളൊന്നും കാണാൻ പോലുംല്ല. ക്രിസ്മസൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെ എല്ലാർക്കും മടിയും എല്ലാരും ഫോണും കാര്യങ്ങളും ഒക്കെയായിട്ട്
ഏഹ് അങ്ങനെയാണ് എല്ലാർക്കും മടി പ്പൊ ക്രിസ്മസിനാണെങ്കിലും നമുക്ക് സ്കൂളുകളിൽങ്ങനെ പാട്ട് മത്സരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ക്രിസ്മസ്. അതിൻ്റേതായ ഗാനങ്ങൾ പാടുക പിന്നെ പുൽക്കൂട് ഇണ്ടാക്കാ പിന്നെ ക്രിസ്മസിന് ച്ച് കഴിഞ്ഞാ നമ്മൾ ഇങ്ങനെ ജാതിഭേദം ഇത് അല്ല അല്ലാതെ നമ്മൾ എല്ലാ വീട്ടിലും പുൽക്കൂടും ഒക്കെ ഇണ്ടാക്കും കരോളിന് എല്ലാവരും എറങ്ങിത്തിരിക്കും കരോളൊക്കെ കരോളൊക്കെ രസാ പ പല പല വേഷങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ച് പോട് ആഹ് ആഹ് കരോളിന് പോകും നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കൂടി പോകും അതുപോലെ തന്നെയാണ് അത് ക്രിസ്മസ് കഴിഞ്ഞ് അപ്പ തന്നെ ന്യൂ ന്യൂ ഇയർ ഉള്ളത് കൊണ്ട് അതും ഭയങ്കര ആഘോഷായിരിക്കും ആഹ് ഈ കരോള് തന്നെ ന്യൂ ഇയർ വരെം ഈ കരോൾ ഇങ്ങനെ ഇത് മുന്ന്ക്ക് നിക്കും
അതെ അത് ശരിയാ ആഘോഷം അതെ ഫെസ്റ്റിവെൽ ഒക്കെ ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഓണത്തിന്റേതായിട്ടുള്ള പ്രത്യേകതകൾ അതിനു ഒണ്ട് ഇത് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള പ്ര ത്യേകതകൾ ഉണ്ട് പക്ഷെ ആർക്കും ഒന്നും ശ്രദ്ധിക്കാനോ ഒന്നും നടത്താനോ ഒ ള്ള സമയം ഇല്ല
അതെ അതെ
നേരത്തെ ഒക്കെ എല്ലാരും വിളിച്ച് ഹാപ്പി ഓണം പറയുന്നു. ഇപ്പ എല്ലാരും സ്റ്റിക്കർ അയക്കും അങ്ങനെ ഒക്കെ ഫുൾ ഓൺ ലൈൻ സോഷ്യ
ഓൺലൈൻ ആണ് ഇപ്പോ ഫോണ് ഫോണും കാര്യങ്ങളും ആണ് ഇപ്പോ ഇത് അപ്പ അത് അതെ ആൾ ക്കാര് ഇപ്പൊ ഫെസ്റ്റിവെൽസ് പണ്ട് ഒക്കെ ഫെസ്റ്റിവെൽസ് എന്ന് പർണാ ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് കൂടും ഇന്ന് പക്ഷെ ഇന്ന് അത് എന്നെ അ ത് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു ഫുഡ് കഴിക്കുന്നു ആ സദ്യ സദ്യാന്ന് പർണാ എല്ലാവരും വീട്ടില് ഒരുമിച്ച് ഇര്ന്ന് ഭക്ഷണം പാകം ചെയ്യുന്നു ആഹ് അങ്ങനെ അങ്ങനെ എന്ത് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഇര്ന്ന്
പണ്ടൊക്കെ എന്തെല്ലാം കാര്യങ്ങളാല്ലേ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ചെയ്തോണ്ടിരുന്നേ ഇപ്പ അതൊന്നും ഇല്ല അത്പോലെന്നെ വിഷൂന് കണിയൊരുക്കുക അങ്ങനൊക്കെ പല കാര്യങ്ങളും ചെയ്തോണ്ടിരുന്ന വീടുകളില്
ഒന്നും ഇല്ല എല്ലാം മാറി മറിഞ്ഞ് പുവാണ് ഇനി ഒള്ള കാലങ്ങളള് ഇതൊന്നും ആഹ് എല്ലാർക്കും തെരക്ക് തെരക്ക് പിന്നെ ഫോണ് ജോലി എല്ലാം കാര്യങ്ങളും ഇതാക്കീട്ട് പക്ഷെ സത്യത്തില് ഈ ആഘോഷ് ങ്ങളൊക്കെ നമ്മള് ആഘോഷിക്കണം അത ക്കം കം മോ കാലം മാ അതെന്നെ ഇനി ഇനി ഒള്ള കാലഘട്ടത്തിലും ഇത് ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് പോണം അത് നമ്മളെ പോലെ ഒള്ളോര് വിജാരിക്കണോട്ടോ
അതെ അതെ ഇനിയൊള്ള തലമുറ അതെ അതെ അതെ നമ്മളൊക്കെ വിചാരിക്കണം മേക് സിമം നമ്മള് എൻജോയ് ചെയ്യുക ഇങ്ങനെ ഒള്ളതൊക്കെ വരുമ്പം കുടുംബക്കാരെക്കെ വിളിച്ചായാലും ഓണം ഒക്കെയല്ലേ നമുക്കൊരു പ്രതീക്ഷയൊക്കെ ഒള്ളത് എല്ലാരേം കാണാനും മിണ്ടാനും സംസാരിക്കാനും ഒക്കെ ഒത്തൊരുമ എക്കെ വേണോന്നല്ലേ പറയുന്നേ എല്ലായിട
ആഹ് എല്ലാരും ഒത്തൊരു മേട് കൂടി ഓണും വിഷും ഏഹ് ഇ പ്പ ഷരിക്കിനും മറ്റേ ആ മാവേലി പറയാറില്ലേ മാവേലി നാടുവാണീടും കാലം മാനുഷ്യരെല്ലാരും ഒന്നു പോലെ ഒന്നു പോലെ അതന്നെ ആ ഒരു ഇതാണ് നമ്മള് വേണ്ടത്
കീപ്പിയ്യണ്ടേ പക്ഷെ ഇപ്പ അതൊന്നും അല്ല
അതെ ഇതക്ക അതക്ക മാറി ഇപ്പം മാനുഷ്യരെല്ലാരും ഒന്നു പോലെ അല്ല എല്ലാരും പല പല രീതിലായിപ്പോയി ആഹ് അതന്നെ ഉം അങ്ങനെ
തന്നെ
ഓക്കെ എന്നാ ആ ഓക്കെട്ടാ ഞാനേ പിന്നെ വിളിക്കാം ഉം ശരി
ആഹ്